എന്താഎട്ക്ക്‌ന്നേ
ഞാനിവിടെ ന്ന് രാത്രിയില് ചപ്പാത്തിയാ കഴിക്കൻ അപ്പോ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു ചപ്പാത്തിയുടെ മാവൊക്കെ കൂഴചോണ്ടിരിക്കുന്നെ അല്ല തിരക്കൊന്നും അല്ല
ഉം എന്ത കറി എന്തണപ്പൊ
കറി ഇന്നിപ്പം ഇന്ന് രാവിലെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്ന അപ്പം ആ ചിക്കൻ കറി കഴിക്കും ഞാനിങ്ങനെആ അമ്മയെ സഹായിക്കും ജസ്റ്റ് മാവ് കുഴച്ച് കൊടുത്തിട്ടുേഇനി അമ്മ ഉണ്ടാക്കിക്കോളും അത് അല്ല അറിയാം അറിയൊക്കെ ചെയ്യാം എന്നാലും നമക്ക് ആഹ്
പാടാണ്
ആഹ് ഞാൻ ഇണ്ടാക്കിയലൻ അത്ര ഷേയ്പ്പി നൊന്നുംവരത്തില്ല എന്നാലും അമ്മമാരൊള്ള ഇപ്പ നമ്മള് മടി
ആഹ് അതാണ് അവന്മാരായ്ട്ട മടിയും പറ്റു
അതെ വേറെങ്ങും പറ്റത്തില്ലല്ലോ എന്റെ എന്റെ ഫ്രണ്ട് സൊക്കെ കല്യാണം കഴി എന്തോ ഇല്ല ഞാൻ ഡിഗ്രി ഡിഗ്രി തേഡ് ഇയർ പഠിക്കുന്നേ ഒള്ളു
ആഹ് അതാ ഇന്നത്തെ പഠിത്ത്വേല്ലാം കഴിഞ്ഞോ
ഇന്ന് ഞാൻ പോയില്ലായിരുന്നു കോളേജിൽ എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിരുന്നത്
ഉം ഉം ഉം ഉം ഇന്നാരുമില്ലേ വീട്ടിലിപ്പം
ഉണ്ട് വീട്ടില് അമ്മയുണ്ട് അച്ഛനുണ്ട് അനിയനുണ്ട് ഞാനും ഞങ്ങൾ നാല് പേരാ ഇപ്പൊ എല്ലാരും വീട്ടിലൊണ്ട്
ഉം മറ്റേ ഇന്നലെ അല്ലേ മരണം നടന്ന ഇത് അല്ലെ ആഹ് ആഹ് പിന്നങ്ങോട്ടെക്കെ പോയാരുന്നോ
ഇല്ല ഇന്നലെ സഞ്ചയനം ആരുന്നു ഞാൻ പ പറഞ്ഞില്ലേ ഞാൻ അപ്പൊ കഴിഞ്ഞോ അവിടെ അവിടത്തെ ചടങ്ങെല്ലാം കഴി ഞ്ഞു
ഉം നിങ്ങള് രാത്രിയിൽ എന്നും ചപ്പാത്തിയാ
അല്ലല്ല ചില ദിവസങ്ങളിൽ മാത്രം
ഉം ഉം
ചിക്കനൊക്കെ മേടിക്കുന്ന ദിവസങ്ങളില് ഞങ്ങൾക്ക് ചപ്പാത്തിയാ ഇഷ്ടം അ പ്പം ഞങ്ങള് അത് ഉണ്ടാക്കും
ആഹ് ആഹ് ആഹ് പിന്നെ നാളെ പോകണ്ടേ ഇനിയും
നാളെ പോന്നില്ല എനിക്ക് മറ്റന്നാളൊര് ഒരു സർജറി ഉണ്ട് അപ്പൊ ഇനി അതൊക്കെ കഴിഞ്ഞിട്ടേ കോളേജിലോട്ടുള്ളൂ.
ആഹ് ആഹ് ആഹ് അപ്പൊ പഠിത്തവെല്ലാ ആയി പഠിത്തൊക്കെ പെൻഡിംഗ് ആവുവല്ലോ ല്ലേ.
ആ അത് പെൻഡിംഗ് ആവും അപ്പം ആ അറ്റൻഡൻസ് എനി നമ്മള് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചാ മതിയല്ലോ അറ്റൻഡൻസ് ഒന്നും പ്രശ്നം വരത്തില്ലെന്ന്
ആഹ് ആഹ് പിന്നെ കുട്ടികളൊക്കെ കൂട്ടുകാരിളൊക്ക് ഇത് അയച്ച് തരത്തില്ലേ? നോട്ട്സൊക്കെ അയച്ച് തരത്തില്ലേ?
നോട്ട്സ് നമുക്ക് കോളേജിലൊന്നും നമുക്ക് അങ്ങനെ നോട്ട്സ് ഒന്നും തെരത്തില്ല സത്യം പറഞ്ഞാ നമ്മള് സ്വന്തമായിട്ട് പ്രിപ്പെയർ ചെയ്യുന്ന നോട്ട്സേ ഉള്ളൂ.
ഉം ഞങ്ങളൊക്കെ പഠിക്കുമ്പോണ്ടായിരുന്നു.
ആ ഇപ്പ അങ്ങനെയൊന്നും ഇല്ല നമ്മള് സ്വന്തം പക്ഷെ തരുന്ന ടീച്ചർമാർ. ഉണ്ട്
ആ പഠിപ്പിക്കുവോ ഇപ്പ ചാപ്റ്റർ വൈസ് പഠിപ്പിക്കോ ചാപ്റ്റർ വൈസ് എടുത്ത് പഠിപ്പിക്കോ ഇവിടെ
ഇപ്പൊ അങ്ങനെ ചാപ്റ്റർ അല്ലല്ലോ ഇപ്പം നമുക്കൊരു സിലബസാ അപ്പ അഞ്ച് സിലബ ഒരു സിലബസിൽ ഇപ്പ അഞ്ച് മോഡ്യൂൾ കാണും അതിൽ ഓരോരോ ടോപ്പിക്ക് വൈസ്‌ അവര് പഠിപ്പിക്കുന്നേ.
ഉം
ആ ഇപ്പം. ഇപ്പം ഡിഗ്രി നാലു വർഷം ആക്കില്ലേ.
ഉം ഉം അപ്പൊ അതിന്റെതായ മാറ്റങ്ങളുണ്ട് ഒത്തിരി കുറെ കാര്യങ്ങളില്.
ഉം പിന്നെ പിന്നെ വേറെ എന്താ ഉണ്ട്.
വേറൊന്നുമില്ല.
നാളെ ഹോസ്പിറ്റലിലേക്ക്‌ എല്ലാം.
ഇല്ല നാളെ വൈകീട്ട് പോയി അഡ്മിറ്റ് ആവണം അപ്പ നാളെ രാവിലെ എല്ലാം ശരിയാക്കണം.
ആ
മറ്റന്നാളാ സർജറി.
എന്തിന്റെയാ മോക്ക്.
അത് എന്റെ ബ്രസ്റ്റില് ഒരു ചെറിയൊരു മുഴ പോലുണ്ട്. പറയാൻ പറ്റത്തില്ല അത് വെച്ചി വെച്ചിരുന്ന അത് ചെല. ഇപ്പം ആ ക്ക് ഭാവീലത് പ്രശ്നാവും അപ്പം
പ്രശ്നാ മ്മ് വേദന അങ്ങനെ വല്ലോ. ഉണ്ടോ
ഇല്ലല്ല വേദനെയൊന്നുല്ല
പിന്നെ എങ്ങനെ കണ്ടുപിടിചേ
വേദന നമുക്ക അത് നമുക്ക് അറിയാൻ പറ്റൂല്ലോ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയൻ പറ്റും അങ്ങനെ നോക്കിയതാ
മ്മ് മ്മ്മ്
ഞങ്ങള് ഇപ്പ ഈ അടുത്ത സമയത്ത് ത്ത് അമ്മളൊരു ഒരു സെലിബ്രിറ്റിക്ക് ബ്രസ്റ്റ് ക്യാൻസ് റാ ന്നും പർഞ് ഫോൺ ഫോണിലെല്ലാം കണ്ടല്ലോ അപ് അപ്പ ഞാ വെറുതെ അതൊരു സമ് വെറുതെ നോക്കിയപ്പോ ഇങ്ങനൊരു സ് സംഗതി എനക്കുള്ളതായിട്ട് തോന്നി അങ്ങനെ
അതെ നമ്മള് പറയുമ്പോഴല്ലേ നമ്മള് പറയുമ്പോ ഇങ്ങനെ ഇങ്ങനെ എല്ലാരും മ്മ് നോക്കും
അങ്ങനെ അറിഞ്ഞപ്പഴാണ് ഞാൻ വെറുതെ ഒരു സംശയം കൊണ്ട് വെറുതെ ഞാനു ഒന്ന് നോക്കിയതാ അപ്പഴും എനിക്കിങ്ങനെയൊര് ഡൗട്ട് തോന്നി അങ്ങനെ വീട്ടിൽ പറഞ് ഹോസ്പിറ്റലിൽ പോയിയപ്പം അവര്ത് സർജറി ചെയ് കളയാൻ പറഞ്ഞു
ആ ആ ആ അപ്പ ഇഞ് നല്ല റെസ്റ്റൊക്കെ വേണ്ടേ.
മം മം
മ്മ് മറ്റന്നാളാല്ലേ
ആ മറ്റന്നാ
ബ്ലഡ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വല്ലോ ഉണ്ടോ ബ്ലഡ്
ഇല്ല ബ്ലഡ് ഇല്ല അതിൻ്റെ അയിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഇല്ലല്ല ചെറിയ സർജറി ആല്ലേ വലിയ കോംപ്ലിക്കേഷനൊന്നും ഒള്ളതല്ലല്ലോ.
എന്നാലും ഒരാളെ കണ്ടെത്തി വെച്ചേക്കുന്നത് നല്ലതായിരുന്നു.
ആ ആ അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ല. മം
മ്മ് നമ്മളൊരാളെ കണ്ടെത്തി വെച്ചേക്കണം.
മം മം
മ്മ് അവിടെ ആവശ്യം ഇില്ലേല്ലു. അവര് ചെലപ്പം ഇവര് പറയും ഹോസ്പിറ്റലാരില്ലെ ആവശ്യ ഇല്ലെലും പറയും ഉം പിന്നെ പിന്നെ വേറെ എന്തൊണ്ട്
വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്നു ഒരു ഉറങ്ങാനോരു പത്ത്, ഇത് എങ്ങനെനായാലും പതിനൊന്ന് മണിയൊക്ക ആകും
ഉ ഫോണ് ഉപയോഗൊക്കെ ഇണ്ടോ. അതോ
ഫോൺ അത്യാവശ്യം. പക്ഷേ ഞാൻ രാത്രിയിൽ അങ്ങനെ ഉപയോഗിക്കത്തില്ല. എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട്
ശം ആ അപ്പം വെയിലൊന്നും കൂടുതല് കൊള്ളാനും പറ്റത്
വെയില് മാത്രല്ല ഒന്നും പറ്റത്തില്ല നമുക്ക് വെയിയില് കൊള്ളാൻ പറ്റത്തില്ല സ്പ്രേ അടിക്കാൻ പറ്റത്തില്ല പിന്നെ ഫോൺ കുറച്ച് നേരം കൊറച്ച് തോന്നെ നേരം ഫോൺ നോക്കിക്കഴിഞ്ഞാല് പിന്നെ ഈ പെട്രോളിൻ്റെയൊക്കെ മണം ഒണ്ടല്ലോ ബസ്സില് യാത്ര ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്
ഉം ഇവിടെ എന്റെ ഹസ്ബൻഡിനും ഉണ്ട് മൈഗ്രയിൻ ത്തെ പുള്ളിക്കാരന് വെയില് കൊണ്ടാ അപ്പം പിന്നെ ഭയങ്കര പാടാണ് പിന്നെ ഈ ഒറക്കൊഴിയത്തില്ലേ ഒറക്കൊഴിയ്മ്പോ ഒറ കഴിഞ്ഞൊക്കെ ഡൂട്ടികെക്കെ പോവ്മ്പം ഭയങ്കര ബുദ്ധിമുട്ടാ ഉം ഓ ത് ഭയങ്കര പ്രശ്നാ
ആഹ് എനിക്കും അങ്ങനെയാ ഒറങ്ങാതിരിക്കാൻ പറ്റത്തേ ഇല്ല ഒറ ക്കം മാത്രല്ല നമ്മടെരു ഡെയ്ലി റോ ട്ടീൻ തെറ്റി കയ്ഞ്ഞാ ഇതാെറ പ്പായ്ട്ടും വരും നമ്മളെല്ലാ സമയെ സ ഫു ഡ് പോലും സമയത്ത് കഴിക്കണം വയറ് വെശക്ക്മ്പോ വെശന്നിര്ന്നാലും വരും അങ്ങനെയെല്ലാം
ക്ടായ്ട്ടൊക്കെ നോക്കണം
ഉം ഹൂം
ഹെൽത്ത് ഹെൽത്തെപ്പഴും
അതെ അതുകൊണ്ടൊരു എട്ത്ത് ഞമ്മക്ക് യാത്രപോകാൻ പോലും പറ്റത്തി ലെല്ലാരും അടിച്ച് പൊളിച്ച് നടക്കുമ്പോ ഞ് ഞാനിങ്ങനെ മൈഗ്രേൻ കാരണം ഏതേലൊരു മൂലക്കിരിക്കും
അത് നമ്മക് വേറെ എന്തുവാ ഹോസ്പിറ്റലിലൊന്നും ഈ ഏ മ്മള് ഇതില് കാണത്തില്ലേ സോഷ്യൽ മീഡിയയിലെ കാണ തില്ലേ? പിന്നെ മൈഗ്രേൻ ബരുത്തതേ ഇല്ലാന്നക് ആ ഒറ്റമൂലി ക്കെണ്ടല്ലോ
ക്കെ കൊറേയൊക്കെ ചെയ്തു നോക്കും. പക്ഷേ എനിക്കത് അതിലൊന്നൊരു വിശ്വാസ ല്ലാത്തോണ്ടാണോ ന്തോ എനി ക്കതൊന്നു ഏക്കുന്നയായിട്ട്
ഭയങ്കര തലവേനന്നാ എന്തൊ ചെയ്യും? ഇപ്പൊ രാത്രിയിലൊക്കെ ഭയങ്കര തലവേന
സഹി രാത്രിയില് വന്നഴിഞ്ഞഞ്ഞാ ഉറപ്പായിട്ട് പാരസിറ്റമോള് കൈകാര്യല്ലാതെ എന്നെക്കൊണ്ട് ഒരു രക്ഷയില്ല ഒന്നും ചെയ്യ എന്ന്വെച്ചാ നമ്മളെല്ലാം തല വെട്ടി പൊളിക്കുന്ന പോൽത്തെ വേദനയാ രാത്രിയിലൊക്ക് വര്ന്നത്. അന്നേരം സഹിക്കാൻ പറ്റാതരുമ്പം ഗുളിക കഴിക്കും പക്ഷേ അത് കുളിഗേം പാരസിറ്റ് അതില് ഒരുപാട് കഴിച്ചൂട എന്നാലും വേറെ നിവൃത്തിയില്ലാതെ വരുമ്പം അവൾ കഴിക്കും. ആ അത്പ്പൊ എപ്പഴും നമുക്ക് രാത് ത്രിയിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ എറങ്ങിപ്പോവാൻ ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മള് പെ തൊട്ടട് ത്തില്ല
പാരസെറ്റാമോൾ ഒക്കെ കൊറച്ചേ കഴി കേട്ടോ മോള് കുഞ്ഞല്ലേ?
ഉം അതേ എല്ലാരും പറയും ഉം പക്ഷെ നമുക് ഒരു നിവൃത്തി ഇല്ലാതെ വരുമ്പം സഹിക്കാൻ പറ്റ് പറ്റാതെ വരുമ്പോ അങ്ങ് കഴിക്കും
കഴിവതു അല്ലെങ്കി എന്തെങ്കിലു ഒക്കെ ട്രൈ ചെയ്യണം. ഈ ഐസ് ഒക്കെ വെച്ചാ ചെലേട്ത്ത് പോകും ഇവിടെ എന്റെ ഹസ്ബൻഡ് ഇങ്ങനാണ് ഐസ് ഐസ് വെച്ചു കൊടുത്താൽ മതി ചിലപ്പോ അങ്ങ് പോവും ഉം അല്ലെങ്കിൽ- പിന്നെ പോയി ഏത് പാരാത്രി ആയാലും പോയി ഇൻജക്ഷൻ എടുക്കും
ആ ഞാന് ഈ ഇ പകല് ചെയ്യും പകൽ ഇങ്ങനെ ഓരോന്ന്- ഒക്കെ ചെയ്ത് മാക്സിമം നോക്കും ഗുളിക കഴിക്കാതെ പക്ഷെ രാത്രിയാവുമ്പോഴാ ഇത് കൂടുന്നത് നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഫുള്ള് എണീറ്റിരിക്കാനേ പറ്റു പകരമാണ് ഈ ഗുളി
എനിക്കറിയാം ഉ ഉ ഉം പിന്നെ ആ ഡോക്ടറിന്റെ അടുത്ത് ഇത് കാണിക്കുമ്പോ ഒന്ന് പറഞ്ഞ് നോക്ക്‌ പിന്നെ മൈഗ്രൈന്റെ പ്രശ്നമുണ്ട് ച്ചാലും വേറെയും ഗുളികള് തരും അതാണ് ഇംഗ്ലീഷ്മരുന്നെക്കെ ഉം കഴിവതും നല്ലോണം ഉറങ്ങുവ ഉ നല്ല നല്ല ഫുഡ്‌ ഒക്കെ കഴിക്കാം
നമ്മള് ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടേഴ്സും ഇത് തന്നാ പറയുന്നെ സമയത്ത് ഫുഡ് കഴിക്കുക സമയ ത്ത് കിടന്നുറങ്ങുക ഫോൺ ഉപയോഗം കുറയ്ക്കുക അങ്ങനെ വെയിൽ കൊള്ളുന്നത് കുറയ് അതൊക്കെയാ അതൊക്കയാ അവരും പറഞ്ഞെ ഇതിന് പ്ര പ്രത്യേകിച്ച് ഇതൊരു ഒരു നാപ്പത് നാപ്പത്തഞ്ച് വയസ് ആകുമ്പം ആഹ് ഒരു ഏജ് ആകുമ്പോ അത് തനിയെ മാറും ന്നാ പറയുന്നത്
ആ ഒരു പത്ത് മണിക്കുള്ളിലെങ്കിലും കുറഞ്ഞത് നിങ്ങളൊക്കെ കിടന്ന് ഉറങ്ങുവാ
ഉം ഒറങ്ങാന്ന് പറഞ്ഞാ ഒറക്കം വരണ്ടേ
ഉം അതാണ് പിന്നെ ഈ പഠിത്തത്തിന്റെ
ഇല്ല പഠിക്കുന്ന കാര്യത്തിലെനിക്ക് ഒരു ടെൻഷനും ഇല്ല പണ്ട് ഈ പത്താം ക്ലാസ്സിലും പ്ലസ് ടുനൊക്കെ പഠിക്കുമ്പോ ഒ ണ്ടാരുന്നു പക്ഷെ ഇപ്പം അങ്ങനൊരു ടെൻ ഷനെയില്ല
ആ ഉം പിന്നെന്താണ് വേറെ വിശേഷങ്ങള്
വേറെ വിശേഷങ്ങളൊന്നുല്ല ഇവിടെ ഇന്ന് മഴയില്ലാരുന്നു ഇന്നലെ ഇന്നലെ പകലും ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയാരുന്നു പക്ഷെ ഇന്ന് മഴയില്ല ഇന്ന് നല്ല വെയിലൊണ്ടാരുന്നു
ഉം ഇന്ന് ഇവിടെ നല്ല വെയിലൊണ്ടാർന്നു ഇവിടെ നല്ല വെയിലൊ ണ്ടാരുന്നു ഞങ്ങളന്നെ അമ്പലത്തൊട്ടടുത്ത് അത് അമ്പലത്തെ ഉത്സവം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ ഹസ്ബൻറ്റ് അവിടുന്ന് തല്ലി കഞ്ഞി കുടിച്ചിട്ട് എടുത്ത് പോകുമായിരുന്നു
ഓ ഇപ്പോഴും ഉത്സവന്നണോ ഞങ്ങളടെ ഇവിടെ ഞങ്ങളടെ ഇവിടത്തെ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞു
അമ്പലത്തിലെ കഞ്ഞിയില്ലേ നമ്മക്കങ്ങനെ വിട്ടു കൊടുക്കരുത് പക്ഷേ അവിടെ ഒമ്പതരക്ക് കഞ്ഞിയൊക്കെ കൊടുക്കണെങ്കിൽ എല്ലാ അവിടെ വേറെ വേറെ ചട ചടങ്ങുകളാണ് ഈ തോറ്റം പാട്ട് അങ്ങനെയെ അങ്ങനൊക്കെയുണ്ട് അതെല്ലാം കഴിഞ്ഞതിനു ശേഷേ ഫുഡ് കൊടുക്കത്തുള്ളൂ കഴിഞ്ഞ വർഷം ഞങ്ങള് പോയി കുഞ്ഞുങ്ങളൊക്കെയായിട്ട് പോയിരുന്ന് പെട്ടുപോയി പത്തരയെങ്ങാന്ടായി അവിടെ ചോട് സദ്യ കൊടുത്തപ്പം സദ്യയായിരുന്നു അമ്പലത്തി ദേവിയുടെ കല്യാണമായിയിരുന്നു രാത്രി രാത്രിയിലായിരുന്നു കല്യാണം
ഭദ്രകാളി ക്ഷേത്രമാണോ
ആ ഭദ്രകാളി ക്ഷേത്രാ അങ്ങനെ ഈ കുടുതിയും അങ്ങനെ സംഭങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പത്തര പതിനൊന്നുമണിയെങ്ങാന്ടായി പുള്ളേരുടൊക്കെ ഫുഡ് കഴിച്ച് അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ പോകണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ പോയി തൊഴുതിട്ട് വന്നു പിന്നെ പാത്രമൊക്കെ കൊടുത്തു വിട്ടുണ്ട് കഞ്ഞി യുണ്ടെങ്കിൽ മേടിച്ചോന്ണ്ടു വരാൻ ഉം അവിടത്തെ കഞ്ഞിയില്ലേ നമ്മക്ക് അമ്പലത്തിലെ കഞ്ഞി ചോറൊക്കെ നമുക്ക് ഭയങ്കര ഇതാണ് വീക്ക്നസ് ആണ് എവിടെ അമ്പല ഞങ്ങടെവിടെന്കിലും കുറേ അമ്പലമുണ്ട് അപ്പൊ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങളെ അമ്മായിമ്മയും ഉം ഇവിടെ ഞങ്ങൾ രണ്ട് മരുമക്കളുണ്ട് നാട്ട് ഞങ്ങൾ രണ്ട് പേരും പുള്ളാടി എല്ലാരും കൂടെ പോകും
ഉം ഉം
അമ്പലത്തിലൊക്കെ പോയി സദ്യക്കെ കഴിക്കോ
ആഹ് നമ്മുടെ ഇവിടെ എത്തിരി അമ്പലങ്ങളുണ്ട് നമ്മൾ എവിടെണ്ടെങ്കിലും പോ
ഉം അതൊക്കെ ഇവട്ത്തെ ഒർ ടേസ്റ്റ് അല്ലേ എവിടെ പോയ തഴ്ച്ച് ഇടുന്നില്ല
അത് സത്യ
ഉം എന്നാ ശരി എന്നാ ഫോണിലൊന്നും കൊറേ സംസാരിക്കണ്ട
ഓ ശരി ശരി.
ക്കെടാ